ബോസെ എന്താ വർത്താനം
എന്താ നല്ല മട്ടാണേ എന്താ ങ്ങള് പുതിയ പരിപാടിയൊക്ക തൊടങ്ങിയർഞു ഏ വസ്ത്ര കച്ചോടം ണ്ടപ്പോ
ഞാനോ ഞാ ഇന്റെ അല്ലടാ അത് അളിയന്റാണ് ഇന്റ സ്റ്റാറ്റസ് കണ്ട് പറയ് കാരലെ
ആഹ്
അത് അളിയനും ടീമും ആയി അളിയ ഒളി ഒര് നാലഞ്ച് ആൺമക്കളാണ് അപ്പൊ ഓരക്കപാടാൻ ഓരക്ക് ഓരോ ബിസിനസ്സ്ണ്ട് പ്പോ ഈ അടുത്തായിട്ട് പുതിയത് തുടങ്ങിയതാണ് പ്രധാനായിട്ടും കുട്ട്യോൾടെ ഡ്രസ്സും ഏഹ് പിന്നെ വുമൺസിന്റെ കൊർച്ച് കളക്ഷനു ഏക്കാണ്ടൊരു ആ അത്ര വല്യ സെറ്റപ്പ് അല്ലെങ്കിലും കൊഴപ്പല്ലാത്ത രീതിയില് വല്ല നാട്ടില് അത്യാവശ്യം ഒരു ലാബത്തില് ഓടണണ്ട്
ആഹ് ആഹ് ഏഹ് സംഭവം വസ്ത്ര കച്ചവടാണല്ലേ എതായാലും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ആഗോളവൽക്കരണം വ റ്റ് കാരണങ്ങളൊക്കായിട്ട് നമ്മ്ടെ നാട്ടിലെ വസ്ത്രധാരണപ്പ നെപ്പറ്റിയൊക്കെ നമ്മള് ചിന്തിക്കയാണെങ്കില് പണ്ടുണ്ടായിരുന്ന രീതിയിൽ നിന്ന് വളരേ വിത് ത്യസ്തമായി അതായത് അ പണ്ടെ പണ്ടത്തെ ആ ഒരു വസ്ത്രധാരണത്തോട് തീ തീരെ ഒരു ബ ന്തമില്ലാതെ രീതിയിൽ നമ്മള് നമ്മൾടെ രീതികളൊക്കെ മാറ്റിയിട്ട്ണ്ട് അപ്പൊ ഇതിനുള്ള ഒരു പ്രധാന കാരണവും അതല്ലെങ്കില് ഇങ്ങനെ മാറാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നതിന്റെയൊക്കെ കാരണായിട്ട് താങ്കക്ക് എന്താണ് തോന്നുന്നത്
അത് ഒന്നാമതീ കൊളോണിയൊലിസം അതൊരു വല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം. അവരെല്ലാം ഏഹ് എഹ് അവരെന്താന്നോവയിത്തി തീർത്തത്. ഏഹ് അവരെ രാജ്യക്കാര് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ രീതികളാണ് അവരുടെ സംശ കാരാണ് എല്ലാത്തിന്റെക്കാളും ഏറ്റവും ഉച്ചകോടികള്ടെ സാധനം ഏ അവരുടെ ആശയങ്ങളൊക്കെയാന്നുള്ളൊരു വരുത്തി തീർക്കല് അത് ജനങ്ങളിലേക്ക് ഏ ആഴ്ന്നിറങ്ങി അതനുസരിച്ച് അവരുടെ സംസ്കാരം അവരുടെ രീതികൾ അവരുടെ ഭാഷ അവരുട വസ്ത്രങ്ങള് ആ രീതിയിലേക്ക് ജനങ്ങള് ചിന്തിച്ചു അതാണതിലുള്ളൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞത്.
അത് ഞാ ഞാമനസ്സിലാക്കുന്ന എന്താന്ന് വച്ചാല് ഇത്തരത്തിൽ വസ്ത്രധാരണം മാറി എന്നത് കൊണ്ടും നമ്മുടെ നാട്ടിലെ വ്യവസായികൾ ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിന്റെ വ്യവസായികളായിട്ട് ഇതിന്റെ വൈ താക്കൾ തന്നെയാണ് മാറുന്നത് ഏഹ് അതായത്? ഇപ്പോൾ അമേരിക്കയാണെങ്കിലും മറ്റ്. ഏഹ് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവര് ത്തന്നെയാണ് ഇതിന്റെ വില്പ്പനക്കാരും. അതിന്റെ ഗുണഭോക്താക്കളും അപ്പോ അത്തരത്തിൽ അവരുടെ പരസ്യ ങ്ങൾ കണ്ട് ഞമ്മള് ഇങ്ങനെ നമ്മുടെ വസ്ത്രധാരണങ്ങള് മാറുന്നത്. ശരിക്ക് ഒരു വളരെ നമ്മുടെ സംസ്കാരത്തെ കള കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്ത ത്തനല്ലേ?
അതെതേ തീർച്ചയായും എ സത്യം പറഞ്ഞാല് പണ്ട് മുതലേ ഇപ്പൊ നൂറ്റാണ്ടുകൾ ക്ക് മുമ്പേ തന്നെ നമ്മുടെ രാജ്യംന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു ഉപഭോക്ത രാജ്യായിട്ടല്ലേ കണക്ക് കൂട്ടാറ് നമ്മുടെ രാജ്യത്ത് കോടി കണക്കില് നൂറ്റി നൂ നൂറി ഇരുന്നൂറിനടുത്ത്. ഇരുന്ന് കോടി നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങളൊക്കെ? ഏഹ് പലപ്പോഴും പല രാജ്യങ്ങളുടെയും ഒരു അവരുടെ അവരെന്തുണ്ടാക്കിയാലും അവര് ഏത് ഗുണമേന്മ ഉള്ളതാവട്ടെ ഗുണമേന്മ കുറഞ്ഞതാവട്ടെ?. ഏത് തരത്തിലുള്ള ഏ രു വസ്തുക്കൾ ഉണ്ടാക്കിയാലും അത് ഏത് മേഖലയിലുള്ള വസ്തുക്കളാണെങ്കിലും അതൊക്കെ വിറ്റ് അയക്കാനുള്ള ഒരു ഒരു കച്ച് ഒരു കച്ചവട സ്ഥലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് ന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് പല രീതിൽ നമ്മളെ ഏഹ് അതിലേക്ക് അവരുടെ ആ വസ്തുക്കളിലേക്ക് അവരുടെ നിർമ്മാണ വസ്തുക്കളിലേക്ക്. നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഏഹ് ബുദ്ധികൾ ഉപയോഗിക്കും അതിൽ നമ്മൾ വീണു പോകുന്നു നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിനു കളഞ്ഞു കുളിച്ചിട്ടാവട്ടെ നമ്മുടെ രീതികള് നമ്മുടെ മതകീയമായിട്ടോ? ഏഹ് മറ്റു ഏ സാംസ്കാരിക തെല്ലാം വിട്ട് മറന്നുകൊണ്ട് ഈ ഈ പ്രൊഡക്റ്റുകളിലേക്ക് അവരുടെ ഉൽപന്നങ്ങളിലേക്ക് നമ്മൾ ചെക്കേറുന്നു എന്നുള്ളതു വ വളരെ വളിയ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വാസ്തവമാണ്
ആ ഓക്കെ ഇത് നല്ലൊരു ആശയമായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത് എനിക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാ ച്ചാല് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു സംസ്കാരം ഏറ്റെടുക്കുമ്പോൾ അത് നല്ല കാര്യമാണെങ്കിൽ കൂടി നമ്മളീ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വരുന്നതെയോ ആ പ്രാദേശിക തലത്തിലുള്ള അവ ആ പ്രാദേ അവിടുത്തെ പ്രദേശത്തിനും അതുപോലത്തെ അവിടുത്തെ ഒരു ഏ സാധനങ്ങളുടെ ലഭ്യതക്കും അതുപോലെ അവിടുത്തെ അന്തരീക്ഷത്തിനൊക്കെ അനുസരിച്ചിട്ടിട്ടുള്ള അതിനു യോജി അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളാണ് ഓരോ നാടും അതിൻ്റെ സംസ്കാരമായി സ്വീകരിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സംസ്കാരങ്ങളിൽ വ്യത്യാസം വരുമ്പോള് അത് നമ്മുടെ ഏ വസ്ത്രധാരണയിൽ മാറ്റം വരുത്തുമ്പോൾ അത് നമ്മുടെ പ്രദേശത്തിനും അതുപോലെ നമ്മളെ. ഇതിനൊക്കെ യോജിക്കാത്ത രീതിയിലുള്ള ഒന്നായി മാറുന്നുണ്ട് ഇപ്പോ നമ്മളവിടെ ഒരു സമ ശീതോഷ്ണ മേഖലയാണല്ലോ എന്നിട്ട് നമ്മളവിടെ വന്നിട്ട് കൊറി കൊറിയയിലും മറ്റുമൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ഇവിടെ വന്ന് ഇടുന്നെ ഒരു പ്രവണതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കൊരു ബുദ്ധിമോശം എന്നെ ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു കാരണം നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ ശരീരത്തിനും. രണ്ടിനും ഒരുപോലെ യോജിച്ച വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്ക.
തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ പ്രധാനമായിട്ടുള്ളരു ഉ നമ്മളെ കേരളക്കാരെ. പ്രധാനമായിട്ടുള്ളൊരു വസ്ത്ര രീതിയാണ് മുണ്ട് ന്നുള്ളത്. മുണ്ട് ന്നുള്ളത് വരാനുള്ളതിന്റെ പ്രധാന കാര്യം എന്താ അത് നമ്മുടെ ഭൂ പ്രകൃതിയോട് അ അനുയോജ്യമായിട്ട് വന്നതാണ് കാരണം. നമ്മള് പണ്ട്കാലത്തെ ആൾക്കാര് ഏ ഇങ്ങനെ കൃഷിയിലും മറ്റ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോ സ്വാഭാവികമായിട്ടും വള്ളത്തിലും ഏ് മണ്ണിലൊക്കെ ആയിട്ട് ഒരുപാട് നടക്കേണ്ടി വരും അപ്പോ. വളരെ ഏ കൊടുന്നന്നെ നമുക്ക് കയറ്റി മടക്കി കയറ്റാൻ പറ്റിയ രീതിയിയില്. എന്നാൽ സുഖമായ രീതിയിൽ നടക്കാനും. ആ രീതിയിൽ നമ്മോട് നമ്മുടെ ഭൂപ്രകൃതിയോടും നമ്മുടെ സാഹചര്യത്തോട നമ്മുടെ അന്തരീക്ഷത്തോടും. ഇണങ്ങി ചേർന്ന ഒരു വസ ത്ര രീതി എന്ന നിലക്കാണ് മുണ്ടുവന്നത്. അതിപ്പോ മുണ്ട്ന്നൊക്കെ മാറി മുണ്ടൊക്കെ ഏ കാലം ഏ പിന്നോക്ക പിന്നോക്ക ചിന്തയാണ്. അതൊക്കെ മാറി ഇപ്പൊ വലിയ രീതിയിലുള്ള അയഞ്ഞു കൊയഞ്ഞ പാൻറും. അങ്ങനെ രീതിയിലുള്ള വസ്ത്രധീതി എന്ന് പറഞ്ഞാൽ അത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൂപകൃതിയുടെ നമ്മുടെ ഈ സാഹചര്യങ്ങളെ വിട്ടു മറന്നുകൊണ്ടുള്ള ഒരു. ഒരു കടന്ന് കയറല് ആയിട്ട് തോന്നുന്നുണ്ട്.
അതെ അതെ നമ്മൾ നമ്മളോരോ സ്ഥലത്ത്. ത്തിനുംമുന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ സാധനങ്ങളുടെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ലഭ്യതയും നമ്മൾ മനസ്സില ഇലാക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ നമുക്ക് എന്താണ് കോട്ടൺ പോലുള്ള വസ് വസ്ത്രങ്ങൾ ധരിക്കാൻ വളരെ സുഗമമായിരിക്കും അതുപോലെ ഈ വസ്ത്രത്തിൻ്റെ കട്ടിയും. കട്ടി കുറവും ഇതെല്ലാം അവിടുത്തെ പ്ര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ. ഒരു വലിയ ഒരു ഘടകമാണ് കാരണം. അല്പം ചൂടുള്ള മേഖലയിൽ. പോരുമ്പ ഞമ്മള് അറ അറേബ്യയിലെ അറബികളെപ്പറ്റി നോക്കുകയാണെങ്കില് അവര്. ഏഹ് ചൂടുകാലത്ത് വെളുത്ത വസ്ത്രമാണ് ധരിക്കുക. എവിടത്തെ കന്തൂറകൾ ധരിക്കും കാരണമെന്തെന്ന് വെച്ചാല്. അത് ചൂടിനെ വല്ലാതെ വലിച്ചെടുക്കില്ല അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ അവർക്ക്. ഏറ്റവും അനുയോജ്യമായതും അതാണ്. അതുപോലെ മറ്റൊരു സവിശേഷത എന്താന്ന് വെച്ചാല് അവര്. ഏ തണുപ്പ് കാലങ്ങളിൽ അവർ കളർ കന്തൂറകൾ ധരിക്കും. ചെ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ- പോകുന്ന പല വ്യക്തികൾക്കും ഇതിന്റെ ഒരു വ്യത്യാസം അറിയാതെ. അവര് എന്തെയ് എന്ത് ചെയ്യും. ഇതിൻ്റെ കാലാവസ്ഥകൾ നേരെ തലതിരിച്ചിട്ട് അവർ വസ്ത്രം ധരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഏ സാന്ദർഭിഗമായി ഞാൻ ചോദിക്കാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട റ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമേതാണ്?
എന്നോട് ചോദിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വസ്ത്രത്തെ ഇന്ന ഇനം അ വസ് ത്രം അങ്ങനെയൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണാറില്ല ഇടാൻ. കംഫോർട്ടബിളിറ്റി നമ്മുടെ ഇടാനുള്ള സു സു സ സു സുഖ സൗകര്യത്തെ പരിഗണി- ച്ചിട്ടാണ് വസ്ം ധരിക്കാറ് എന്നാലും. ഏ ഞാൻ കേരളത്തിൽ ഒരു കേരളക്കാര കേരളക്കാരനാണല്ലോ എന്നുള്ളൊരു അഭിമാനം ഉള്ളിൽ കൊണ്ട് ഞാൻ. പലപ്പോഴും ഈ ഏത് നാട്ട് പോയാലും. ഏ പ്പോ പൊറത്ത് സംസ്ഥാനങ്ങളിലേക്ക്. അല്ല യാത്ര പോവാണെങ്കിൽ കൂടിയും നമ്മുടെ മുണ്ടിട്ട് എറങ്ങാൻ. പലപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം അ അ അത് കിട്ടുമ്പോ നമുക്ക് നമ്മടെ. സംസ്കാരത്തെ ഉള്ളോട് ചേർക്കുന്ന ഒരു അനുഭൂതി ഉണ്ട് അതുപോലെ തന്നെ നട നമ്മുടെര്. ഏഹ് സുഖം സുഖും സു സുഖ സൗകര്യവും അതോടൊപ്പം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട്. ഘടകങ്ങളൊക്കെ മാനിച്ചാണല്ലോ നമ്മൾ ശരിക്കും വസ്ത്രം ധരിക്കേണ്ടത്.
അതെ അതെ നമ്മളെ പരിഗണിക്കുമ്പൾ അതില് ധാരാളം ഏ സംഭവങ്ങൾ വരാറുണ്ട് പ്പോ. നമ്മള് കട്ടില്ലാത്ത വസ്ത്രമാണെങ്കി അല്പ്പം കാറ്റ് കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾണ്ടാവ അപ്പോ. എന്നെയും താ എന്നെയും എന്നെയൊക്കെ പോലെ എന്തെയും മുണ്ടുകളെടുക്കും അപ്പോ ന്താച്ചാ. നല്ല കാറ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ. ഇനി വേറെ ചിലരുണ്ടകും അവർക്ക് വസ്ത്രത്തിൻ്റെ മെറ്റീരിയല്. ആയത് അയ്ൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു ചലോക് നല്ല കോട്ടൺ ആയിരിക്കും ഇഷ്- അരെ ഇല്ല ഇന്നേന് ശരീരത്തില് ങ്ങനെ തട്ടുമ്പോ ബുദ്ധി ബുദ്ധിമുട്ടന്ന്. ല്ലാതെ ഭയങ്കര ഒരു കൂള ഒരു തണുത്ത. ഒരു ത് കിട്ടൻ വേണ്ടിയിട്ടേ. അപ്പോ അത് അത്തരത്തിലൊക്കെ താങ്കൾക്ക് വല്ല നിർബന്ധം മുണ്ടോ?
ഓ അത് ശരിയാണ് കോട്ടൺ ഒന്നൂടിം ഞാൻ താല്പര്യ കാരണം ഞാൻ ഒന്നൂടിം. ചൂട് കൂടുതലുള്ള പ്രകൃതിക്കാരാണ് അതുകൊണ്ടെന്നെ. ഈ പോളിസർ ഉം ഇത് ആ. ഉം നെലക്ക് വരുന്ന ആ ഇനങ്ങളിൽ വരുന്ന വസ്ത്രധാരണ എനിക്ക് പലപ്പോളും ഒരു. വിങ്ങലും എടങ്ങേറുണ്ടാക്കുന്ന. ഏഹ വസധാരണ രീത്യാണ് പക്ഷേ ന്നാലും. ചെലപ്പോ അംക്ക് ഇടാണ്ടാവുല പെൽപ്പോ ഉം കോട്ടണൊക്കാവുമ്പോ ചെൽപ്പോ. മയക്കാലത്തൊക്കെ ആവുമ്പങ്ങനെ ഒണങ്ങി കിട്ടൊല്ലോ ആ സമയത്ത്. പലപ്പോ നമ്മള് പോളിസ്റ്റർ ഈ തെ പോളിസ്റ്റർ തുണിയിൽ വരുന്ന വസ്ത്രങ്ങൾ ധരിക്കേണ്ടതായിട്ട്. അം വന്ന്പെയ്ക്കും കാരണം ആ സമയത്ത് വേഗം ഒണങ്ങി കിട്ടാനുള്ള. അ സൗകര്യം അ മാനിച്ച് നമ്മൾ പോളിസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കും.
അതെ അതെ അത് പ താങ്കൾ പർഞ്ഞ ശരിയാണ് കാരണം. ഏഹ് ഞാനൊരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അപ്പ ഞങ്ങളവിടെ താമസിച്ചു പഠിക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെ താമസിച്ചു പഠിക്കുന്ന വ്യക്തികളൊക്കെ സാധാരണ ഒരു മൂന്ന് ഏഹ് വസ്ത്ര വസ്ത്രങ്ങളൊക്കെ ഒതുക്കാറാണ് അപ്പോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഏഹ് കോട്ടൺ വസ്ത്രങ്ങളെ നമുക്ക് ധരിക്കാൻ ആഗ്രഹമ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ മഴക്കാലമായി കഴിഞ്ഞ് ഉണങ്ങി കിട്ടില്ലല്ലോ അപ്പൊ നമ്മള് പരമാവധി പോളിസ്റ്റർ ഒക്കെ ഉപയോഗിക്കും കാരണം തിരുമ്പിയിട്ട് ഫാനിൻന്റെ അടിൽ വെച്ചാല് അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും
അതൊക്കെ ഒരു നിലക്ക് ഉപജീവനത്തിന്റെ ഭാഗമായിട്ടാണ് കൂട്ടൻല്ലേ അതൊക്ക ഒരു സർവൈവൽ ഗണത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത് കാരണം നമ്മളിപ്പോ എല്ലാ എല്ലാ സമയവും ഇപ്പൊ ഒരുപോലെ ആവണം എന്നില്ലല്ലോ നമുക്ക് ഹ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾഷ്ട ഇഷ്ടാനുസ ഇഷ്ടാനുസരങ്ങൾക്ക അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അല്ലാ അല്ലാത്ത സമയത്ത് നമ്മൾ അനിഷ്ടങ്ങളെ മാനിച്ചിട്ട് ആ സാഹചര്യത്തെ എങ്ങനെ ഉപജീവിക്കും ആ രീതിക്ക അനുസരിച്ച് മുന്നോട്ട് നീങ്ങണ വന്നാണല്ലോ അതാണല്ലോ വേണ്ടത്
അതെ താങ്കൾ താങ്കളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ ഞാൻ തൃപ്തനാണ് നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം വീണ്ടും
ഓക്കെ ശരി